ഹലോ കേക്കുന്നുണ്ടോ ആ കേക്കുന്നുണ്ട്
ഉറക്ക പ്പറയ് കേക്കാൻവയ്യ ആ കഥകൊന്ന് അടക്കോ പിന്നെ മഴയുണ്ടോ
ആ മഴയുണ്ട് ന്നുണ്ട് അവിടെയോ
ഓ ഇവിടെ പെരു മഴയായിരുന്നു രാവിലെ മുതലേ മഴയായിരുന്നു മഴയായപ്പിനെ നമ്മുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ വഴിയെല്ലാം അങ്ങ് വെള്ള അവും പിന്നെ വെള്ളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല മഴ ഇങ്ങനെ കണ്ടിന്യൂ പെയ്തൊണ്ട് നിന്നാ പിന്നെ മഴ തോർന്ന് കുറച്ച കഴിയുമ്പോ ആ വെള്ളം അങ്ങ് താന്നു പോകും രണ്ടു ദിവസം ഇപ്പൊക്കെ മഴെപെയ്താ പിന്നെ നമ്മടെ മിറ്റ എല്ലാംങ്ങ് വെള്ളം കേറുംമൂ കെനാ എന്ന ഒരാഴ്ച കണ്ടിന്യു മഴെപെയ്താ കിണറൊക്കെ അങ്ങ് നിറയും
ഓ
നിങ്ങക്ക് മഴക്ക് എന്തെല്ലും ബുദ്ധിമുട്ടുണ്ടോ
അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ല വലിയ ഗുണോ ഇല്ല
വെള്ളം കേറുന്ന ഏരിയ ആണോ ആ വെള്ളം കേറുന്ന ഏരിയ ആല്ലാ ആ അപ്പൊ പോക്കത്തിലാണല്ലേ ഉ ആ ഹാ ഹാ നമുക്ക് താഴോട്ട് വയ്ലാണ് ഓ അതെയോ ഉം ഉണക്ക് സമയത്ത് ഇപ്പം വെള്ളത്തിനു ബുദ്ധിമുട്ടൊന്നു ഇല്ല ഇപ്പം രാവിലത്തെ മഴയില് മിറ്റം മൊത്തം അങ്ങ് വെള്ളമായി നമ്മള ഇങ്ങോട്ട് വീട്ടിലോട്ട് കേറുന്ന വഴി എല്ലാം വെള്ളം പൊങ്ങി കൊറച്ച് കഴിഞ്ഞപോ അതാന്ന പിന്നെ വേറെന്ന
ആ കഴിച്ചു നിങ്ങളെന്ത് കഴിച്ചു
ഞങൾ കഴിച്ചില്ല ചോറൊക്കെ റെഡിയ ആക്കി വെച്ചേക്കുന്നേ ഉള്ളു ഉം എന്താരുന്ന സ്
ഭക്ഷണപ്രിയയാണോ
ആ ഇഷ് ഇഷ്ടാണ് വെറൈറ്റി വെറൈറ്റി ഫുഡ ഒക്കെ ഉണ്ടാക്കും ഇന്നെന്താർന്നു നിങ്ങക്ക് സ്പെഷ്യല് ഹലോ
ഹലോ അങ്ങനെ എന്തൊക്കെ വെറൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്
നമ്മള് ഒരുപാട് ഇന്ന് ഞാൻ ഉണ്ടാക്കിയ വെറൈറ്റിന്ന് പറഞ്ഞ ഉം വെള്ളരിക്ക വെള്ളരിക്ക വെച്ച് ഒരു കറിവച്ച് വെള്ളരിക്കയും പിന്നേ തൈര് ഒക്കെ ഒഴിച്ച്. വെള്ളരിക്കാ ചെറിയ പീസ് ആഹ് അത് എല്ലാസൊമ് എന്നൊന്നും നമ്മള് ഉണ്ടാക്കത്തില്ല വല്ലപ്പൊഴൊക്കെ ഉണ്ടാക്കൂ. പിന്നെ മീനൊക്കെ വെറൈറ്റി രീതിയിലുണ്ടാക്കും. മീൻ പല രീതിയിലുണ്ടാക്കും മുളക് ഇട്ട് വെക്കും
സീ ഫുഡാണോ സ്പെഷ്യലായിട്ട് വെക്ക്ന്നേ
ആഹ് സീഫുഡാണ് സ് പെഷ്യലായിട്ട് വെക്കുന്നെയ്ന് ആഹ് ന്നാ കൊടമ്പുളി ഇട്ട് വെ ക്ക്യും സാദാ പുളിയിട്ട് വയ്ക്കും പിന്നെ അതുപോലെ മാങ്ങ ഇട്ട് വെയ്ക്കും
ഉം
ഉം മാങ്ങ സീസണാവുമ്പോം കൂടുതൽ ഇത് മാങ്ങയിട്ട് മാങ്ങയും ഉം സാമ്പാർ സ്റ്റിക്ക് മുരിങ്ങയില അല്ല മുരിങ്ങയിലല്ല മുരിങ്ങക്കാ ആ തേങ്ങയരച്ച് വയ്ക്കും
തേങ്ങരച്ചൊക്കെ വെക്കോ അറിയോ
ആ തേങ്ങരച്ച് വയ്ക്കുന്ന ഞങ്ങള് പിന്നെമ്മള് വെ പുതിയ മീനൊക്കെ കിട്ടുവാണെങ്കി ഞമ്മള് മൊളക് ട്ട് വെക്കും ഉം അത് കൊടമ്പുളിയൊക്കെ ഇട്ട് കുറച്ച് സ്പൈസി ആയിട്ട് വെക്കും. അതെല്ലാവർക്കും ഇഷ്ടാ
ഉം
ഉം പിന്നേ ചായ് കരിമീനൊക്കെ കിട്ടുവാന്നെ നമ്മളത് തേങ്ങാ വറുത്തരച്ചു വെക്കും
കരിമീൻ തേങ്ങാ വറുത്തരച്ചു വെക്കോ
ആഹ് തേങ്ങ വർത്തരച്ചും വെക്കും. പിന്നെ കൂ കരിമീൻ ഭയങ്കര ട്ടേ ആഹ് കരിമീനൊക്കെ ഇടക്ക് ഇപ്പ അങ്ങനെ കിട്ടാറില്ലല്ലോ ഇടക്കെങ്ങാണും വരും വേടിച്ചാ എല്ലാവർക്കുവത് പൊരിച്ച് തിന്ന്ണയാ ഇഷ്ടം
ഉം ചെമ്മീനോ
ചെമ്മീനും വെടിക്കാറ്ണ്ട്. കരിമീൻ നമ്മള് വേടിച്ചിട്ടത് പൊള്ളിക്കും. ഭയങ്കര ടേസ്റ്റാ
ഉം
അത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാ പൊള്ളിക്ക്ന്നത് ആഹ് അങ്ങനെ അത് ചെയ്യും
ഉം
ഉം തേങ്ങാപ്പാലൊയിച്ച് പൊള്ളിക്കാ പൊള്ളി ച്ചാ എല്ലർക്കു ഇഷ്ട്ടാത് കരിമീന് ഭയ ക്റ്
അലുവ ഉണ്ടാക്ക അറിയോ?
ങഹ ഹലുവയൊക്കെ ഉണ്ടാക്കും
എന്തൊക്കെ അലുവ ഉണ്ടാക്കും?
അൽവാ റാഗി അലവ ഉണ്ടാക്കും കോക്കനട്ട് അലവ ഉണ്ടാകട പ്പം. പിന്നെ
ക്കനട്ട് അൽവ എങ്ങനെയാ?
കോക്കനട്ട് അലുവയുടെ റെസിപ്പി പറഞ്ഞു തരാം. റാഗിയ അലുവ ഞാൻ കൊറ ഉണ്ടാക്കുന്ന ങആ ലഡുവിന്റെ എല്ലാം റെസി റെസിപ്പി പറയാം ആദ്യം പറയുന്നത് ങേ ഏതൊക്കെ ഉണ്ടാ ക്കുന്ന് പറയാ റാഗി ലഡു, കോക്കനട്ട് ലഡു, ഏത്തപ്പഴം വെച്ച് ലഡു ഉണ്ടാക്കും.
ഉം
പിന്നെ ഉം വേറെ? സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുവായിരുന്നുടെ മറന്നുപോയി, ആ ക്യാരറ്റ് വെച്ച് കാരറ്റ് വെച്ച് ലഡു ഉണ്ടാക്കും ആഹ ക്യാരറ്റ് വെച്ച് ലഡു ഉണ്ടാക്കും. അതല ഇപ്പ മാഗോ ഇല്ലേ മാങ്ങ മാങ്ങാ വെച്ച് ആ മാങ്ങ വെച്ച് ലഡു ഉണ്ടാക്കും ആ മാഗോ ലഡു ഉണ്ടാക്കും മാഗോടെ പൾപ്പ് എടുത്തിട്ട് അത് നമ്മള് അങ്ങ് വേവിക്കും വേവിച്ചിട്ട് അതിനത്ത് കുറച്ച് കോൺഫ്ലവറും കോക്കനട്ട് കൂടൊക്കെ ആഡ് ചെയ്ത് നെയ്യ് ഒഴിച്ച് അത് വരട്ടി എടുത്തിട്ട് ഉ രുട്ടി എടുക്കുമ്പോ മാങ്കോ ലഡു ആവും ഒരു പ്രാശം ട്രൈ ചെയ്ത് നോക്കണം നല്ല ടെസ് റ്റാണത് പിന്നെ എന്തൊക്കെഒണ്ട് വേറെ എന്തൊക്കെ ഫുഡുകലൊണ്ട ക്കും
വേറെ ഇതൊക്കെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അ സ്പെഷ്യലായിട്ട് എനിക്ക് പാസ്ത ഉണ്ടാക്ക കഷ്ടാണ്
പാസ്ത ഞാ അത് ത് ത് ഉണ്ടാക്കിയിട്ടില്ല കഴിച്ചിട്ടുണ്ട് ആ ക്ഷേ ഞാൻ ഉണ്ടാക്കിട്ടില്ല എന്റെ റെസിപ്പി എന്ന അറിയാമോ
നമ്മള് സാധാരണ മാഗി വെക്കുന്ന പോലെ വെച്ചാൽ മതി അല്ലെങ്കിൽ പലതരം പാസ്തയ ഉണ്ട് പന്നെ പാസ്തയുണ്ട് ആൽഫ്രഡ പാസ്ത് ത്തിണ്ട്
ആ് ബീറ്റ് പാസ്തയുണ്ട് ബീറ്റ് പാസ്ത ഉണ്ട് ബീറ്റ് പാസ്ത കടയിലൊക്കെ ഇരിക്കുന്നുണ്ടിട്ടുണ്ട് നമ്മളത് കോൻ ഉണ്ടാക്കിട്ടില്ല ആ ഞ്ഞി ഒന്ന്
പിന്നെ മഷ്റൂം സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഞാൻ ഇണ്ടാക്കാറുണ്ട്
ആണാ പണ്ടൊക്കെ ഇപ്പൊ നമ്മള് ഇപ്പ
ട്രൂമ മാഷ്റൂം ഗ്രില്ല്ക്കെ ഉണ്ടാക്കോ
ആ ഒരി ഞാൻ കഴിച്ച് അത് പക്ഷെ ഇപ്പോഴേ നമുക്ക് മഷ്റൂമ ഒക്കെ ഷോപ്പിൽ നിന്ന് വെടിക്കിന്നെ പണ്ടൊക്കെ ഇപ്പം മഷ്റൂമൊക്കെ നമ്മള് കടയന്ന് വേടിക്കല്ലേ യ്യന്നേ
പണ്ടൊക്കെന് മഷ് നമ്മുടെ അയ്യത്ത് നമ്മുടെ പറമ്പിലൊക്കെ വെച്ചു വരുവായിരുന്നു മഴ സമയത്തൊക്കെ ആ ഇഷ്ടംപൂല ചെലപ്പ ആ നമുക്ക് അറിയാത് അറിയാം കാണുമ്പോ അറിയാം ചല സമയത്താനേൽ നമ്മുടെ പറമ്പ് നറയ അങ്ങ് ചെറിയ ചെറിയ വരും നമ്മളത് ഒരു സൈഡീന്ന് അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ പിച്ചിടുക്കും ആ ആ തോട്ടം ഓടിച്ച ന്നാ കയറിയ അത് നമ്മെ ചവിട്ടിയ എല്ലാം മെതിച്ചു പോവത്തില്ലേ പേരൻസ്സൊക്കെ പറയും ഒരരുവിൽ ഇരുന്നിട്ട് അതിനെ ശല്യം ചെയ്യാതെ പിച്ചി പിച്ചി എടുക്കണംന്ന് പറയും ചവിട്ടി ഓടിച്ചേറിയ മൊത്തം കേടായി പോ ഇപ്പൊ അതൊന്നും കാണാനേ ഇല്ല ഇത്ര സമയത്ത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ പറമ്പ് നാറയും കാണുമായിരുന്നു
തിരാമിസ് റിയോ കഴിച്ചിട്ടുണ്ടോ തിരാ സു
ഇല്ല അത്
തിരാമസ് ആ തിരാമസ് നല്ല അടിപൊളി ഒരു ഡെസേർട്ടാണ് അതൊരു ഇറ്റാലിയൻ ക്യൂസീൻ ആണ്, പിന്നെ മലേഷ്യയിലൊക്കെ കിട് ഉം, അത് ചോക്ലേറ്റ് രീതിയിലും വെരും അല്ലാതെ ഡെസേർട്ടായിട്ടും വെരും. എപ്പഴെങ്കിലും പറ്റുന്നുണ്ടെങ്കി ട്രൈ ചെയ്ത് നോക്കിക്കോ.
ഓ അതൊന്നും നമ്മക്ക് ട്രൈ ചെയ്യാൻ പറ്റോ, നമ്മള് കേരളം വിട്ടെങ്ങും പോവുന്ന ഒരല്ല
വേണ്ട കേരളത്തിലുണ്ടല്ലോ, ഞാൻ കേരളത്തീന്ന് തന്നെയാ കഴിച്ചിട്ടുള്ളെ, ഉം, കോഴിക്കോട് അവൈലബിളാ കൊച്ചീലവൈൽ ലബിളാ
ആണോ? ഇത് ചോക്ലേറ്റാണോ?
ഡെസേർട്ടാണ്
ഓഹോ
മധുരാണ് അല്ലേ? ആഹ് ഡെസേർട്ട് മധുരായിരി
ഉം തേനൊക്കെ ഒഴിച്ചാന്നോ
തേനല്ല അത് ബേസിക്കലി നമ്മുടെ കോഫിയില്ലേ? എസ്പ്രെസ്സോ കോഫി അതൊക്കെ വെച്ചിട്ടാണ് അതുണ്ടാക്കുന്നെ
ഓ അതൊക്കെ കഴിച്ചാലേ ആ വയങ്കര വെയിറ്റൊക്കെ കൂടത്തില്ലേ?
ഓ അങ്ങനെയാണെങ്കി മൂന്ന് നേരം ചോറ് കഴിക്ക്ന്ന മലയാളികൾക്ക് വെയിറ്റിട്ടും കൂടുന്നില്ലല്ലോ
ചോറൊന്നും ആ കഴിക്കുന്ന പോലല്ലല്ലോ. നമ്മള് മധുരൊക്കെ ആവുമ്പോ ഭയങ്ക അതൊക്കെ ഭയ ഡെസർട്ടെന്ന് പറഞ്ഞാലേ ഭയങ്കര ഹെവി മധുരവാണ്.
ഓ അപ്പം പായസത്തില് മധുരം ഇല്ലേ
ഏ ഡെസ്
നമ്മളൊരു ഐസ്ക്രീം കഴിക്കുന്നതിന്റെ അത്രയും ക്വാണ്ടിറ്റീല് കഴിച്ച അത്രേം മധുരേ ഉണ്ടാവത്തുള്ളൂ
ആ എന്നത് വല്ലപ്പൊഴൊക്കെ ട്രൈ ചെയ്യാ അല്ലേ? ഉം
സ്ഥിരം കഴിക്കാതെ
ആ ന്നാ ആ ശരിയാ. എനിക്കു അങ്ങനെ ആഗ്രഹൊക്കെ ഉണ്ട് ഉം എനിക്ക് ഷവർമ്മ ഭയങ്കര ഇഷ്ടവാ ഷവ ഷവർമ്മ ഭയങ്കര ഇഷ്ടാ. ഏത് ഷവർമ്മ ആയാലും ഇഷ്ടവാ. ചിക്കൻ സ് ഷ കുബ്ബൂസും ഇഷ്ടാ റുമാലിയും ഇഷ്ടാ. ഉം ഉമാലിയെ ഭയങ്കര ഇഷ്ടാ. ഇല്ല- അതിനോട് വല്യ താല്പര്യമില്ല- നമ്മള് ഷവർമ എടക്കെടക്കക്കെ വേടിക്കും-
ഓ-
ഷവർമ ഷവർമ മോഡല് ഞാൻ വീട്ടിലൊണ്ടാക്കും-
ഓ-
ആഹ് - മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ട ഒണ്ടാക്കി കൊടുക്കാറുണ്ട്-
ഷവർമ ഉണ്ടാക്കുമ്പോഴോ അതിന്റെ എക്യുപെൻസ് എന്തുവാ?
അങ്ങനല്ല നമ്മൾ- കയ്യിലുള്ള സാധനങ്ങള് ഒക്കെവെച്ച് ഷവർമപോലെ ഒണ്ടാക്ക് ക്കിയതിനകത്ത് എന്തേലും ഫില്ലിങ് വെച്ച് കൊടുത്താ അവർക്ക് ഇഷ്ട്ടാ- നമ്മളിപ്പോ കടയിൽ വേടിക്കുന്ന കണക്കൊള്ള- ആ അവര്പറയും അമ്മ ഒണ്ടാക്കുന്ന ഷവർമ്മ മത് ഈ കടയില് വേണ്ടാന്ന് പറയാം- ആ ഹ് അതെ അങ്ങനെയൊക്കെ ഒണ്ടാക്കും അങ്ങനെ കടേൽ ഒണ്ടാക്കുന്ന അത്രയും ടേസ്റ്റും പ്ർഫക്ഷ നും ഒന്നും വര്ത്തില്ല എന്നാലും കൊള്ളാം-
ഉം എങ്ങനാ അത് ഉണ്ടാക്കുന്ന
അത് ഒണ്ടാക്കുന്നേന്ന് പറഞ്ഞാ അതൊക്കെ സീക്രട്ടാടെ അതൊന്നും പറയത്തില്ല
ഓ ഒക്കെ
ഇത് കഴിച്ചിട്ടുണ്ടോ രാമൺ
ആഹ് അത് കഴിക്കാറുണ്ട്
മ്മ് മ്മ് ഇഷ്ടമാണ് മ് നിങ്ങക്ക് അതൊക്കെ ഇഷ്ട്ടാണല്ലേ നിങ്ങക്ക് എല്ലാം പിന്നെ നമ്മുടെ നാടൻ ഫുഡൊന്നും ഇഷ്ടല്ല എല്ലാം വെസ്റ്റേൺ ഫുഡുകളാണ് ഇഷ്ടല്ലേ?
അങ്ങനെയല്ല നാടൻ ഞാൻ കഴിക്കാറുണ്ട്
ഉണ്ടൊ ആ ഇപ്പൊ അന്നേരം ഒരു റസ്റ്റോറന്റ് ഒക്കെ വേണങ്കി തുടങ്ങാല്ലേ എല്ലാ ഫുഡിനെ കുറിച്ചും അറിയാലെ ആന്നോ ആ ആ നല്ലൊരു ഓപ്ഷനാ ഫുഡ്‌ ഗൈഡ് ആയിട്ട് പോവുന്നത് എല്ലാ എല്ലാ ഫുഡുകളും ടേസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യാം
മ്മ്
ഉം നല്ലൊരു ഓപ്ഷനാണത് അധിക അങ്ങനെ ഇല്ല എനിക്കങ്ങനെ താല്പര്യ ഇല്ല പിന്നെ വേറെ എന്തെലും വെറൈറ്റി ഫുഡൊക്കൊന്ന് പറഞ്ഞെ
ഇത്രയൊക്കെയാണ് ഞാൻ പൊതുവേ കഴിക്കാറുള്ളത്
ആണല്ലേ മന്തിയൊക്കെ ഇഷ്ടാന്നോ? കുഴിമന്തി ഒക്കെ ആഹ ഞാന് ഒരു മന്തി ലവറാണ് ഉം കുറേനാളായി മന്തി കഴിച്ചിട്ട് ഇനി ഒരിക്കെ പോണം പിന്നെ കൊറച്ച് പയ ഏ ആ പിട പിടിയും കോഴിയ നമ്മള് ഉണ്ടാക്കുന്നത് അത് വിശേഷദിവസങ്ങളൊക്കെ വരുമ്പോ പിടിയും കോഴിയും ഒക്കെ ഉണ്ടാക്കും അത് പ്രത്യേകിച്ച് പിടി ആ അതും ഉണ്ടാക്കും പിടിയും കോഴിയും ഉണ്ടാക്കുമ്പഴേ കൂ പിടിയുടെ കൂടെ കോഴിക്കറി വെക്കുന്നത് തേ തേങ്ങ വറുത്തരച്ച വെ ഓക്കെ ഓക്കെ താങ്ക് യു